ഹലോ ആ കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ കേക്കുന്നുണ്ട് ഞാൻ പറയുന്നേ കേക്കുന്നോ?
ആ നല്ലവണ്ണം കേക്കുന്നുണ്ട്.
മഴയൊക്കെ ഉണ്ടോ?
വിശേഷം? എന്നായിരിക്കുന്നു മഴ നമ്മുക്ക് മൂന്നാല് ദിവസമായിട്ട് നല്ല നല്ല മഴയുണ്ട് മഴാ പക്ഷെ ഉച്ച ഉച്ച കഴിഞ്ഞൊക്കെ നല്ല മഴ വരുന്നുണ്ട് ഇടി, മഴ, കൊള്ളിയാനൊക്കെയുണ്ട്.
ആ നമ്മുക്ക് ഇടിയൊന്നുമില്ല ഇടിയും, കൊള്ളിയാനൊന്നും ഇല്ല പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു.
ആഹ് നമ്മുക്ക് മഴ കാരണം മഴ മഴയുണ്ടായിന്നെങ്കിൽ മഴ മാത്രമായിരുന്നേ സാരമില്ലായിരുന്നു. നമ്മുക്ക് ഇടിയൊക്കെ ഉള്ളതു കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് ചെറുതായിട്ട് പിന്നെ പെട്ടെന്ന് കാലാവസ്ഥ മാറിയേന്റെ ഒരു ജലദോഷവും
ഉം ഉം ഉം ഉം ഉം നിങ്ങടെ അവിടെ ഏരിയയിലൊക്കെ തണുപ്പുള്ള ഏരിയല്ലേ?
ആഹ് നമ്മടെ ഏരിയാ നല്ലതണുപ്പുള്ള ഏരിയാ. അപ്പൊ ചെറുതായിട്ട് ഒരു മഴ വരുമ്പോ ചൂടാണെങ്കിൽ ചൂടങ്ങ് നിക്കും. പിന്നെ ഒരു രണ്ടുമൂന്ന് ദിവസം ഒക്കെ അടുപ്പിച്ച് ഒരു മഴ പെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല തണുപ്പാവും.
ഉം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോവാൻ ഒള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് കാലാവസ്ഥ മഴയാണ് മഴയാണ് മഴയാണ് ഷോപ്
കൊണ്ട് എന്നാണെങ്കിലും കാലവർഷം ആരംഭിക്കുന്ന ഒരവസ്ഥയിലെത്തി
ഉം പത്ത് മുന്ന് തുടങ്ങുവന്നാ
ആഹ് അതെ അതെ അല്ല എന്നാലും അപ്പൊ ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ മഴ ആയികൂല കാലവർഷം ന്ന് പറയുമ്പോ ഇതിപ്പോം ഉച്ചവരെക്കെ ഒരു ചെറിയ ഒരു ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാ ആ അത്യാവിശ്യം അതെ അതെ ആഹ് അതെ അല്ലെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാ അത്യാവശ്യം ഒക്കെ ഒന്ന് ശരിയായി
യൂണിഫോം ഒക്കെ വേടിച്ചാ കുഞ്ഞുങ്ങക്ക്‌
ഇനിയിപ്പ കൊറച്ചുകുടോക്കെ ആ യൂണിഫോമ് കഴിഞ്ഞ വർഷത്തെ എല്ലാം തന്നെ ഈ പ്രാവശ്യം മതി പുസ്തകവും ബുക്കും ബാഗും അങ്ങനെയുള്ളതൊക്കെ ഇപ്പം തിങ്കളാഴ്ച നാളെ ഞായറാഴ്ചയാ ഇപ്പൊ തിങ്കളാഴ്ചയും കൊണ്ടല്ലാം ശരിയാക്കണം
ഉം
പിന്നെ ഇവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള കുറെ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഇത്രയും ദിവസങ്ങൾ അങ്ങ് തീർന്നു പോയി പെട്ടെന്ന് അവര് പിടിച്ചിരുത്തിയാ ഇരിക്കത്തൂ ഇല്ല
ഓ വെക്കേഷൻ ആയ പിള്ളേര് അങ്ങ് കളിക്കാൻ പോകത്തില്ലേ
ആ ലാസ്റ്റ് അവർക്ക് സ്കൂള് തുറക്കുമ്പോഴും അത് തന്നെ അവധിയായാലും കിട്ടൂലാന്ന് പറഞ്ഞാൽ നടക്കത്തില്ലല്ലോ പിന്നെ കൊറെക്കെ പിടിച്ച് ഇപ്പ ഇനി ഒരാഴ്ച കൊണ്ട് ഇര് ത്തി എഴുതും ബാക്കി ഞാനും കൂടെ എങ്ങനെലും ഒക്കെ എഴുതും
അതുകൊള്ളാം
ആഹ് അതേ നടക്കുള്ളൂ
വർക്കൊക്കെ ഒത്തിരി കൊടുത്തു വിടും അല്ലേ സി ബി എസ് ഇ ആണോ സ്റ്റേറ്റ് ആണോ പഠിക്കുന്നെ ആഹ് അന്നേരം അവർക്ക് ഒരുപാട് വർക്ക് കാണും സി ബി എസ് ഇ ആകുമ്പോ
ആഹ് അവർക്ക് ഒത്തിരി വർക്കുകള് കൊടുത്ത് വിടുന്നുണ്ട്
കെ വി ആണോ കേന്ദ്ര വിദ്യാലയ ആണോ
ആ അങ്ങനെ ചോദിച്ചാ
കേന്ദ്രീയ വിദ്യാലയ ആണോ എന്നാ ചോദിച്ചേ അല്ല സി സാദാ സി ബി എസ്‌ ഇ ആന്ന
തിരിഞ്ഞില്ല ആ സി ബി എസ് ഇ സി ബി എസ് ഇ സാധാരണ സാധാരണ സാധാരണ എനിക്ക് റേഞ്ച് വിട്ടു പോകുന്നുണ്ട് അവിടെന്ന് ചേച്ചിക്ക് അതുകൊണ്ട്
പക്ഷെ നിങ്ങള് പറയുന്ന എനിക്ക് ന നല്ലയായിട്ട് കേൾക്കാ പറയുന്ന ക്ലിയർ ആയിട്ട് കേക്കുന്നുണ്ട്
അതുകൊണ്ടാ ഞാൻ പറയുമ്പോ ഇടയ്ക്കൊന്ന് നിർത്തി നിർത്തി പറയുന്നേ കട്ട് ചെയ്ത് കട്ട് കട്ടാവുന്നുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട്
ആന്നാ മഴയൊക്കെ ആയതൊണ്ടായിരിക്കും ഉം
അതെ അതെ അതെ അല്ലേലും ചെറിയ നെറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടോക്കെ
ഓ ഓ പിന്നെ വെക്കേഷന് വെക്കേഷനായി ട്ടെങ്ങും പോയൊന്നും ഇല്ലയോ കറങ്ങാനൊന്നും പോയില്ലയോ
കറങ്ങാനായിട്ട് നമുക്ക് ഒത്തിരി ഇപ്പൊ ഭയങ്കര ചൂടല്ലായിരുന്നോ
ഓ സത്യാന്ന്
അത് കാരണം നമുക്ക് രണ്ടും മൂന്നും ദിവസം എന്റെ മക്കള് ചെറിയ മക്കളാ അപ്പൊ അവരെ കൊണ്ട് നമുക്ക്‌ ഒത്തിരി പാട പാടായിരുന്നു
ഓ
ഉം പിന്നെ അതുകൊണ്ട് ഒത്തിരി ഞാൻ ഒഴിവാക്കി ഓരോ ദിവസങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കുറെ പാർക് ക്കുകളൊക്കെ കൊണ്ടുപോയി ദിവസം കൊണ്ടോയി കാണിച്ചിട്ട് വരാവുന്ന ദൂരത്തിലുള്ളതൊക്കെ ഒന്ന് പോയി പിന്നെ നമുക്ക് ആ വൺ ഡേ ആഹ് ഡേക്കസ് പോലെ പോയി പിന്നെ ഇപ്പം ഫെസ്റ്റുകളും പെരുന്നാളുകളും എല്ലാം ഈ ഒരു ഏപ്രിൽ മെയ് മാസം സങ്ങളിലാണല്ലോ വരുന്നത്.
ഹ ഹ ആഹ്
അങ്ങനെയുള്ളതൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഒത്തിരി തന്നെ ഈ പ്രാവസ്യം നടന്നു
ഉം ഹം ആഹ് ഈ ഈ വെക്കേഷൻ സമയത്ത് മാച്ചേപ്പല്ല ഉത്സവങ്ങളും ഉം പെരുന്നാളും ടെസ്റ്റ്ത്
അതെ അതെ അതെ ഫെസ്റ്റിവൽ ഇവിടെ നമുക്ക് പതിനാറ് ദിവസം പതിനേഴ് ദിവസം ഒക്കെ അവിടെ ഇവിടെ ഇച്ചിരി അങ്ങോട്ടും ഇഞ്ഞോട്ടുംക്കെ മാറി ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട് കട്ടാക്കണ്ട കേക്കുന്നുണ്ട് പറഞ്ഞു മേ ചിലപ്പോ റേഞ്ചിന്റെ എന്തേലും ഒരു ബുദ്ധിമുട്ട് വന്നാലും രണ്ട മിനിറ്റ്ണ്ട് കേട്ടോളൂ ഹലോ
ഹലോ ഓ ആഹ്